ആഹ് കേൾക്കില്ലേ എത്ത ഇവിടെണ്ട്
ഉമ് മ് വൈകുന്നേര പണി അടിച്ച് വാരലുംതൊടപ്പലുംപാ
ഒന്നുംകഴിഞ്ഞില്ല ഞാനിവിടെ ഇരിക്കുവ
ആ അതങ്ങനെതന്നെയാണ് സാധാരണഇണ്ടാവല് ഇജ്ജ് ഇരിക്കുവ അല്ലാ ഒര് റീട് പോവാ ആ അങ്ങനെ ഉണ്ടാവില്ലചോയിച്ച് അല്ലാരുംമാതിരിഅല്ല അവിടെ വൈ വൈകുന്നേരയാലും ഒരാളക്ക് മതിരെ ആഴ്‌ചേലുംതൊറക്ക്
അഹ്‌ അവിടെആകുബാട് ഇട്ക്ക അവിടെല്ലോര് ഇരിക്കും അപ്പൊ വ ഇല്ലൊനടക്കും അപ്പൊ ഇവിടെവന്ന്ഇരിക്കയാ ഇവിടെഎല്ലാരുംക്കെആളൊണ്ട് നടക്കട്ടെ
ഉം ഇങ്ങൾ കേക്കണ്ടാ പറയണത്
ഇന്ന് ഇവിടെഇരിക്ക്ണ്ട്
പിന്നെ പിന്നെന്താമക്കളോടെകളിച്ചയാ
ആഹ് മക്കളൊക്കെതവിടെ ഒരുആയിദിന ഒരു കോയിനെആട്ടിനെ ആ കോഴിഅപ്പുറത്തൂടെക്കെപോയിന്ന് അത് വ ഇന്നില്ലാരുന്നല്ലോ ഉച്ചത്തേക്ക് ആത് പോയിഅറിഞ്ഞില് ആ കോയിനെ എറിഞ്ഞിനീ റോഡ്മേകൂടെ എറിഞ്ഞേനി കോയി അയിലെ കേറിപ്പോയിഅയിന് നോക്കികുത്തർ ക്യാ കോഴിയെന്ന്ട്ടില്ലോ അർണ് നൊളോൾ ച്ച്. അഹ് ഓൻകര്തി പോയിപോയികെര്തി ണ്ടാവുംഒന്നമത് ബിരിയാണിആയിട്ടേ അതൻ്റെചോറ് അതിന് ബിരിയാണി അയാതിന്നുലലോ പള്ളേല് പൈച്ച്ണ്ടാവും ആയതിന് ബിരിയാണി ആയാ ചോറ് ആന്ന് തിന്നൂല അതിന് ഇഷ്ടല്ല ഓതമ്പ്
ഉം എല്ലാകുട്ടികൾക്കുംതിരിച്ച ബിരിയാണിക്കെ പ്പൊ പിന്നെ കുട്ടികള് ചോറ്തിന്നൊല്ലോ
കൂട്ടി തിന്നു ഇത് തിന്നണില്ല അതെന്തേ ഉച്ചക്കും ചോർന്നില്ലത് അത് അല്ലാത്ത ചോറ് വെച്ചിട്ടും ഇല്ലല്ലോ എന്നിട്ട്പ്പോള് വർത്താനം പറഞ്ഞ് കൊടുക്കണണ്ട് തിന്നാൻ
ആഹ്
എല്ലാവരും അതായത് തിന്നലാണ് കുട്ടികൾക്കൊക്കെ ബിരിയാണി മതി ആയാപിന്നെ ഏറെചോറ് തിന്നല
ആ അതാണ് എല്ലാരുംഅത് തി ന്നല് ഓൻ തിരിച്ചാ
ഉം പിന്നെ ഒർങീട്ടുംല്ലന്ന് തൊന്നിണ്ട് അഹ് പൊറ് ഹ് മ് ആപ്പാ ഒർങ്ങീനു കുറചെരായിണ് അല്ലെങ്കിൽ നീശോന്റെ നേരമായിണ് അല്ലെങ്കി ഞാൻപോൺവിളിച്ചുമ്പോള് വേഗം നീച്ചോരും ഇന്ന് ഇപ്പംഒറങ്ങാണ്
രാത്രിഒറങ്ങൊഞ്ഞ്
ആഹ് രാത്രിന്നെ ഒറങ്ങണെങ്കി പിന്നെ ഈ പീഒർകൊറങ്ങിനീച്ചാ പിന്നെ ഒർങ്ങൂല പിന്നെ അപ് കട് പത്തുമണിയാകുമ്പോ ഒറക്കല് പിന്നെ
ഏഹ് പന്ത്രണ്ട് മണിയൊക്കാവുവോ കെടക്കുമ്പോത്തിന്
പത്തണി
ഏഹ് പത്തണിയ പ
ഉം അയിന് ഈ നേരത്തയിന് ഇത്ര നേരങ്ങനെ ഒറങ്ങലില്ല കൊറച്ചേരം ഒർങ്ങിയാ നീച്ചലാണ്
ആ പിന്നെ അയ്ന്റെ എടെകൂടെ എണീക്കു എണീക്കുവോ
ആഹ് അയ്ന് ഇപ്പോ ഒറങ്ങീട്ടോള്ളൂ ഇപ്പോ നാലണി ആയിട്ടോള്ളൂ നാലണി കഴിഞ്ഞാണ് ഒറങ്ങിപ്പോ
ഏഹ്
ഇപ്പൊ ഒർങ്ങിട്ടല്ലാതെ ഉച്ചക്കല്ല ഉറങ്ങിയേ ഉച്ചക്ക് ഉറങ്ങിരു അഞ്ചിൻറ്റ് ഒർങ്ങിനിസം എ ഒച്ചപ്പാടുണ്ടാവര്ത് ഫാനും മാണം എന്നാ പിന്നെ കൊർ
ആഹ് ആയിന്നപ്പെന്തൊരു വെയിലാലേ
ആഹ് ഇന്നൊക്കല്ല ചൂടുണ്ട് മറ്റത് ഇന്നലെ ക്കെ സുബൈക്കൊക്കെ പേരുന്തണ്പ്പേനു നല്ല സുഖംണ്ടായിനി ഒർങ്ങ
ഇന്നതക്കെ തണുപ്പ്ന്ന് നല്ല വെയിലാണ് പഷേ ഡ്രസ്സ് കൊറേ ഒണങ്ങി അതാണ്ടിപ്പത് കൊറ
ആറെ ഓന് മദ്രസ് ഉണ്ട് ല്ലാറെ അഞ്ചായപ്പൊ നീച്ചനില്ലേ കുട്ടിക്ക് മദ്രസ ഇല്ലാരന്ന് വിളിച്ച പ്പളാണ് ഒണരണേ നാ
ഏഹ്
ഓന് അയ്ന് ഏഴ് ആറബ്ബതിന് വണ്ടി വരുവേ
ആഹ് ഓഞാൻ ഓൽത് ആ വണ്ടി തന്നെല്ലെ പോവല് തങ്ങളെ ആ വണ്ടീയില്
ആ വണ്ടീലെന്നെ
ആഹ്
ഇപ്പൊവിടൊരു മഴ പെയ്യിണ്ട് അവിടെയ്യിണ്ടോ
ഇബടെ ഏഹ് മഴ പെയ്യി ഡ്രസ്സൊന്നിർതിട്ടീല പക്ഷെ മൂടി ഇണ്ടന്ന് കേട്ടോ
ഉം കാറ്റിയേ പെയ്യണുള്ളൂ അല്ലാതെ മഴന്നും പെയ്യണില്ല
ആഹ് മൂടി മൂടിക്കണ്ട് ഇനിവാണേ ഇങ്ങട്ട് കൊറച്ചയ്ഞ് പെയ്യും രാ ത്രി പെയ്തോട്ടെ പകല് പെയ്യണ്ട ഇന്ന് ഇന്ന് കൊറേ ഡ്രസ്സ് ഒൺങ്ങിയിട്ടാ അതോണ്ട്
ആഹ് ഇന്നൊൺങ്ങി ഇനിയിപ്പോ അയലുമ്മ കൊർച്ച് അയല് കാലിയായിണ്ടാവും
അതല്ല ഡ്രസ്സ് ഒൺങ്ങിയ അതുമ്മടക്കിയെക്കലൊര് പണിയാ
നാലീസത്തെ കൂട്ടണ്ടാവ്‌വേ
ആഹ് ത്രങ്ങാനുണ്ട് മറ്റേ അമ്മറക്കെ കാലിയായി
മറ്റത് അന്നന്നന്ന്നാണ് ള്ളത് അല്ലെങ്കിൽ മഴയാണെങ്കില് അ തോരട്ടെ പിന്നെ അയ്മ്മക്ക് നോക്കണ്ട മ ക്കക്കാനു എട്ത്തോണ്ടോവാനും നോക്കണ്ട
പണ്ട്
മയായാവുമ്പോ അങ്ങനൊരു സുഖണ്ട് മറ്റേത് ഈ മയും വെയിലും കൂടി അർച്ചുമ്പം പിന്ന ഒർക്ക് മുർകൂല കണ്ടാ ഉച്ചക്ക് മഴയ്യൊന്ന്ള്ള ഇതാണ്
ആഹ്
അങ്ങനെകാരം
മ് മയ ൻക്ശ്ത് മ് പിന്നെന്താ
എവിടായിപ്പൊക്കെ
ഓളോട് കളിച്ചിണ് റിഷു കൾച്ചാൻ പോയിക്ക്ണ്
ഉം ഏഹ്
റിഫു പിന്നെ രാവിലെ വെരും വേറെ പോവാൻ സ്കൂളില്ലല്ലോന്ന്
ആഹ് ഇന്ന് സ്കൂളില്ലല്ലോലെ
ആഹ് അപ്പ പിന്നെ കളിച്ചാൻ പോയിണ്ണ്
ഏഹ് ആയിഫോണ്ന് പാത്തുമ്മാ ബഷീറിനെ ണ്ടാക്കൊന്നും വേണ്ട
കൈ ഏഹ് ങ്ങക്ക് താല്പര്യള്ളത് ഇണ്ടാക്കി കൊ കൊണ്ടരാനാ പറഞ്ഞ്
ഉ
ഞാനിപ്പെന്താ കാട്ട്ണ് ഇൻക്കറീല
ചാറ്റ് ജി പി ടി ല് ഇണ്ടാക്കിയാ മതിയേ
എങ്ങനെ?
ജി പി ടി ല്ലേ അയില് വോയിസ് വി ട്ടോടുക്ക അപ്പോ ഓര് അങ്ങനെണ്ടാക്കിയരും അങ്ങനെല്ല പൂവിയോക്കാട്ട്യേ
ഏഹ് ഏഹ് അങ്ങനെ കയ്യോ? അമ്മളാ അഹ് അപ്പ അമ്മളാ വേഷത്തൊ
ആഹ് നമ്മള് പക്ഷേ ഞമ്മള് ഫോട്ടോം കൊടുക്കണം
ഏഹ് എന്ക്കറീല ന്നാലും പക്ഷേ ഇന്ക് അല്ലെങ്ങി അഹ് അഹ് ഞാന് ഓണ് അക്കൗണ്ടൊക്കെ ചോയി പ്പ ഞാൻ ഒരു പ്രാവശ്യം ഓണാക്കിന് ഇന്റേലില്ലേനി. ഓക്കേ ആഹ്
ജി മെയിലൊന്നും ഞാൻ കൊടുത്തിട്ട് കിട്ടില്ല അല്ലാതെന്നെ എഴുതി കൊടുക്കാലോ അത് അവിടെതു ആ തെറ്റിട്ട് കൊടുത്താമതി ക്ലോസിയ്താല്
ആ ഇന്റെയില് ജമ്നി ജമ്നിയാണ്
ആഹ് ഇജ്ജ് ഇന്റേല് ജെമിന്യാണ്ടായിന് ഞാന്നിട്ട് അയിലാറ് ഉഷാറ് ജീ പി ട്ടി തോന്ന്ണ്ട്. ഞാ അതാ ഇടുത്തേ. ഇന്നട്ട് അത് ഡൗലോഡേയ്ത് ഞാൻ ഇന്നി അങ്ങനെ പറഞ്ഞു പിന്നെ ഡൗൺലോഡ് ചെയ്തോക്കി
ആഹ് നോക്കണം അതാവുമ്പോ സുഖല്ലേ? എല്ലോം ന്നാളിപ്പോ പോമ്പോ എന്തോ ഇണ്ടായിനി. അപ്പോ ഇന്നിം ആയിക്കോക്ക്യാണ്ട്
ആഹ് ഇന്റെ അങ്ങനെന്നേയ്ണി എന്തോ ഒന്ന് അപ്പ ഞാൻ ഞ്ഞ് ഇന്നോടറഞ്ഞ് ഇജ്ജ് ചോദിച്ചോ അയിക്കൂടെ ആക്കിയാണ്ട് പറഞ്ഞോണ്ടോളിനിക്ക് സ്ക്രീൻഷോട്ട് വുട്ടെന്ന് അങ്ങനെ പിന്നത് ഡോലോഡ് ആക്ക്യേ അതോന്നിൻക്ക് അറീല്ലേനി ഇങ്ങനേ ഒക്കെ ഇത് നോക്ക്ണ്ട്ന്ന് അറീലേനി
ആഹ് അഹ് അതും ഇതും ഇൻക്കറീലേനി ണ്ട്ന്ന് അറിഞ്ഞിനി
അത് പോയി ഇന്ന്യൊക്കെ അങ്ങനെ കാട്ടിയത് പറഞ്ഞ് അത് പൂവി ഫസ്റ്റ്‌ത്ത എന്താ ഓള് പിന്നെ വാട്ട്സാപ്പിലുണ്ടല്ലോ മീറ്റാ മെട്ടേ മെറ്റേ അങ്ങനെ എന്തോ വര്വാല്ലോ മെറ്റന്റെ ചെറിയൊരു കള്ളി. ആ അയിലും പറ്റും പറഞ്ഞ്
ഏഹ്
അയിലും ചോയിക്കാപറഞ്ഞ് അങ്ങനെ പൂവി ചോയിച്ചിനി പറഞ്ഞ് പൂവി ഫസ്റ്റ് ചോയി വച്ചത് ഇങ്ങനെയാണ് പറഞ്ഞ് എന്താ പക്ഷേ ഏഹ് പാത്തുമ്മയുടെ ആടിന്റെ വേഷം ധരിക്കുകാ പറഞ്ഞു അപ്പ ഫോട്ടം ചോയിച്ചല്ലോ ഏഹ് അപ്പോ എങ്ങനെ വന്ന് ആ ഫോട്ടോഗ്രാ ഇപ്പോ എങ്ങനെ വന്നത് മോളുന്റെ മോളു ആടായത്
ഏഹ് ഓൾടെ താലൊക്കെ ഇണ്ടായിക്കോണ്ടോയി
ആഹ് മോളൂനും മോളൂന്റെ തലണ്ട്. മേല് മൊഖം മാത്രം ഇന്നട്ട് രണ്ട് കൊമ്പും വാലും മേത്ത് രോമൊക്കെ വെച്ചാണ്ടെ കാല്മ്പ് ല് ചെരിപ്പൊക്കെട്ട് തുണി ഉട്ത്തുങ്ങാണ്ട്
ഇപ്പള് ഇപ്പൊരങ്ങനെ ഇത്ണ്ട്ല്ലേ മറ്റേത് നമ്മള് മ ണ്ട്ല്ലേ എന്തുണ്ടാക്കണെങ്കിലു ഏയ്
ച്ച് ണ്ടാക്കി അങ്ങനൊക്കെ വാണേയ് ഇപ്പോ ഫുള്ളയില് കിട്ടും. പിന്ന കൊടുത്ത പിന്നെ ശെരിയായിറഞ്ഞ് പി ആഹ് പിന്നെ ഏതാലും ശര്യായി. പിന്ന ഒരേട്ടം പറഞ്ഞപ്പ റെഡി ആയിറഞ്ഞ് ട്ടത് ആടിനെ ആട് അത് പറയിണേ അന്സരിച്ച് അത്ണ്ടാക്ക. പക്ഷേ അമ്മള് പറഞ്ഞ ശരിയാവാ
അതാണ് ആഹ് അതാണ്. ഉം.
അതേപോലെ ആ എണ്ണി ആക്കിയാർന്ന്. എണ്ണി ആക്കിയതിപ്പന്താ വന്നേ? എ ൽ ആട് എല തിന്ന്ന്ന ഫോട്ടോ പറഞ്ഞിലെ ഹ ആയിഷന്റെ ഫോട്ട ത് ഹ്
ഏഹ്
സ് അഹ് അങ്ങനെ
ന്നാലും ഉപയോഗാണ് അങ്ങനെ ആയോണ്ട് ഇഞ്പ്പോ അതില്ലാതോന്ന് ഞ്ഞാല്ല് പ ട്ടു ല ആഹ മ്ഹ്
കയിഞ്ഞുറി ഞാന് പിന്നെ ഒരു തും കണ്ണാ പാപ്പാന്റെ കണ്ണാടിതോക്കെ വെച്ചിക്കാണ്ട് ണ്ടാക്കി കൊടുതക്കി. ഒരുവിധം അയിക്ണ് ന്നാലും പിന്നെ നിർബന്ധം നെക്കും കൊറെ കയ്യ്നോല് ന്നാ പർഞ്ഞെ
ഏഹ്
നോക്കണ ഞ്ഞെ
ആഹ് അതാണ് അയിനൊരു പണിണ് അയിനായിറ്റ് തുണിയും കണ്ണാടിയും പിന്നെ ഐഫുന് പിന്നെ ആവാണ്ടല്ലോ അങ്ങനത്തെന്നും
ഐഫു ഇർഫുനല്ലേ ഏ ഓന് വ ഒന് പിന്നെ അങ്ങത്തൊന്നും ണ്ടാകൂല എന്തേ പരിപാടി ണ്ടാവാം
ഏഹ്
മറ്റേ ന്താ ജൂണ് മറ്റേ പരിസ്ഥിദിന ത്തിന്റന്ന് പ്രെശനല്ല എന്തപ്പൊ പട്തോന്ന് കൈഞ്ഞി ആ വായന ദിനം. അന്ന് എ ഏ കിസ് പ്രോഗ്രാമോക്കെ ണ്ടായിനോ?
എന്തറില്ല പറഞ്ഞിട്ടൊന്നുല്ല ശേഷം ക ന്നുണ്ടാവേല്ല.
എ വേഷം ണ്ടാവല്യലെ?
മ് അങ്ങത്തെണ്ടാവും.
പിന്നെന്താ?
രാത്രി വേണ്ട ചോറു കൂട്ടാന്നൊക്കെ ണ്ടോ?
ഓഹ് അയിന്ണ്ട് ചോറും തോക്കെണ്ട്.
ആഹ്
ങ്ങക്കെ ത്തന്ന് മീൻ ണ്ടായിനോ?
ഇല്ലന്ന് മീൻകിട്ടില്ലന്ന് സോയാബീനും കെ കേ ണ്ടേയ് നു മീനു ആ കടന്നൊറ കെടന്നോറങ്ങാ ഞാറായ്ച്ചല്ലേ. കെടന്നൊറങ്ങി നേരെ എണീറ്റ്. പിന്നെ ഞാന് പർണോലെ ഞാൻ ഒറ്റ കുല്ലേ
ഏ പോയി മാങ്ങലാണല്ലോ ലെ?
ആഹ് വേര്ന്
അല്ലെങ്ക് ഏഹ് ഞായറാഴ്ച ങ്ങളതിലും വെരൂല മീന്
ആഹ ഞായറാഴ്ച വരില്ണ്ട് തോന്ന്ണ് ആ ഏ
ചെല ദിവസം ണ്ടാവാലുണ്ട് ട്ടോ ഞാറാ
അ ഞായറാഴ്ചണ്ട് വെള്ളിയാഴ്ച വെള്ളി
വെള്ളിയാഴ്ച ണ്ടാവുല ഞായറാഴ് ച് അയാള് ഞാറായ്ച്ച എന്ത എല്ലാ ഞായറാഴ്ചിമ് വെര്ലില്ല ഇനിപ്പോ കല്യാണ സ കാര്യല്
ഉം ഉം ഞാൻ പിന്നെ ഒന്ന്റ്റക്കുല്ല അപ്പൊ ഞാൻ അത്പറഞ്ഞതുംല്ല
അപ്പൊ മറ്റോള് പോയോ പൂവി പോയിനോ
ഇല്ല പോയില്ല ഓൾക്ക് റസ്റ്റ് അല്ലെ
ആഹ്
അപ്പൊ പിന്നെ ഞാന്
ഏഹ്
പിന്നെ മതി വിചാരിച്ചു
ആഹ് ജുനു വന്നിണ്ടാവുലല്ലേ ഉം വേറെന്താ ന്നയിക്കോട്ടന്നാ ഉം എന്ന ആയിക്കോട്ടെ
അതെ